ഓഹ് കേക്കാമോ?
ആഹ് കേൾക്കാം.
ആഹ് ആഹ് പിന്നെ എന്തുവാ എന്തോണ്ട് വിശേഷം
ഓഹ് വ്ടെ എല്ലാവർക്കും സുഖം മഴയല്യോ
ആഹ് ഇവടെം ഭയങ്കര മഴ മഴയും പൊറത്തെറങ്ങാൻ വയ്യ അതുപോലത്തെ മഴയാണ്. അതെ, അതെ മഴയൊക്കെ എനിയ്ക്ക് തോന്ന്ന്നു നമുക്ക് കാണുമ്പം ഭയങ്കര ഭംഗിയായിണ്ട് തോന്നുവെങ്കിലും ഈ മഴയൊക്കെണ്ട് പൊറ ത്തെറങ്ങാൻ പറ്റത്തില്ല ഈ റോഡില്ലാം ഇങ്ങനെ വെള്ളം കെട്ടി കെടക്കുവാ
അതെ യതെ ഭയങ്കര തണുപ്പും മഴ പൊറമേ നിന്ന് കാണാൻ നല്ല ഭംഗിയ എന്നാലും ആഹ് തണുപ്പും പിന്നെ ഒരു ദുരിത ആണ് മഴ പെയ്ത
ആന്നന്ന് സത്യവ ഒന്നാമത്തെ കാര്യം നമ്മുടെക്കെ ഇവിടെ ഒരുവിധം എല്ലായിടത്തും ഈ ഇന്റർലോക്ക് ചെയ്തേക്കുന്നോണ്ട് വെള്ളം താഴോട്ട് പോവത്തില്ല. നിങ്ങടെ അവിടെയൊക്കെ എങ്ങനാണോ
ഞങ്ങടെ അവിടെയൊക്കെയാ ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടില്ല സാധാ മണ്ണ് പോ മണ്ണാണ്.
ഓഹ് ഓഹ് ഇവെടെത്തെ പ്രശ്നംന്ന് വെച്ച് കഴിഞ്ഞ് ഇവടെ മിക്ക വീടുകളിലുവേ ഇന്റർലോക്കെയ്തേക്കുന്നത് കാരണം വെള്ളം താഴോട്ട് പോകത്തില്ല. വെള്ളം ഇങ്ങനെ കെ ട്ടി കെടക്കായിരിയ്ക്കാൻ വേണ്ടിയായിരിയ്ക്കും അവര് ഇന്റർലോക്കെയ്തത് അപ്പഴ്ത്തേക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കെടക്കുവാ
അതെ അതെ പിന്നെ ഈ മഴ കാരണം പിന്നെ അസുഖങ്ങൾ ഉണ്ടാവനും ഈ മഴ കാരണം മതി
മതി ആഹ് അത് സ് അത് സത്യാ ഒന്നാമത്തെ കാര്യത്ത് ഈ മ മഴക്കാലായോണ്ടായിരിയ്ക്കും എല്ലായിടം നമ്മളിപ്പ ഞാനൊരനുഭവം പറയാന്ന്ച്ചാ ഞാൻ കഴിഞ്ഞാഴ്ച ഹോസ്പിറ്റ ആശുപത്രി പോയായിരുന്നു കേട്ടോ പ്പൊ പനിയായിട്ടാ ചെന്നത്, പക്ഷെ അവടെ ചെന്നിട്ട്ഞാൻ വിചാരിച്ചു റ്റവും ഡോക്ടറെ കാണാം എനിയ്ക്ക് എനിയ്ക്ക് തോന്നുന്നു എനിയ്ക്ക് കിട്ടിയ നമ്പര്ണ്ട് നൂറ്റി അമ്പതാണ് ഗവൺമെന്റ് ആശുപത്രിയില് ഞാനെ എട്ട് മണിയോട് കൂടി ചെന്നതാ അപ്പ അത്രേ രോഗികളാണ് പക്ഷെ അവടെ കെടത്തുന്നു കിടത്തിയൊന്നും നമ്മളെ ചികിത്സിക്കാൻ അവർക്ക് അവസ് സരവില്ല അതുകൊണ്ട് ഉള്ളത്പോലെ
അതെ യതെ ഞാനും ഈ എടയ്ക്ക് പോയിരുന്നു ആശുപത്രിയില് അതെ ഭയങ്കര തെര കാണും, പനി കാരണം എല്ലാവരും ഹോസ്പിറ്റലി ആശുപത്രികളിൽ വന്ന് ചികിത്സിയ്ക്കുവാണ്.
ചികിത്സി അതെ, അതെ എനിയ്ക്ക് അവടെ കെടത്താത്തത് ഓര് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടായിരിക്കാം.
അതെ അതെ പനി ഇപ്പൊ എല്ലാവരും പൊതുവേ മാസ്ക്കും ഒക്കെ ധരിച്ചാണ് ഇപ്പൊ പൊതുവെ എല്ലാവരും പനിയുള്ളവരെല്ലാവരും പുറ പൊറത്തോട്ടെറങ്ങുന്നത്
അത് ശെരിയാ മറ്റേ കൊ കൊറോണ സമയത്തും അന്ന് നമുക്ക് എനിയ്ക്ക് തോന്നുന്നു മാസ്ക് ആദ്യായിട്ട് ഇടുതുവരെകാണുമ്പം ഭയങ്കര അതിശയായ്ട്ടൊക്കെ തോന്നുവായിരുന്നു അല്ലെ പിന്നീടിപ്പൊ അതങ്ങ് ഒരു എന്താ സാ എല്ലാരും ഉപയോഗിക്കുന്ന ഒരു കാര്യായി മാറി വലിയ വ്യത്യാസോ അല്ലെങ്കി ഒരു പുതുമയൊന്നും ഇപ്പൊ തോന്നുന്നില്ല ആഹ് വെറു ഒരു സാധാരണ കാര്യായിട്ട് അതെ യതെ ഇപ്പൊ എനിയ്ക്ക് തോന്നുന്നു അ ഇപ്പം നമ്മൾ നമ്മടെ ആരോഗ്യം നോക്കുന്നോണ്ടും മാസ്‌ക്കൊക്കെടുന്നത് നല്ലെയാണ്.
ആഹ് നമ്മുടെ ആരോഗ്യ ആണല്ലോ നമുക്ക് ആദ്യം മുൻഗണന
അതെ അതെ പിന്നെ നമ്മളിപ്പം ഇത് പറയുന്നേനൊപ്പം തന്നെ ഫക്ഷണത്തെ പറ്റിയും പറയണം. നല്ല ഫക്ഷണവും നല്ല വെള്ളവും കുടിയ്ക്കണോന്ന് പ്പ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്ക കുഞ്ഞു സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കില് പുറത്ത നിന്നൊക്കെ അവർക്ക് എന്താ വല്ല ഐസോ അല്ലെങ്കി എന്താ സിപ്പപ്പ് പോലെയുള്ള അല്ല ഫുഡ് എന്താ ആഹാര പദാർത്ഥങ്ങളൊക്കെ പുറത്തുന്നൊക്കെ മേടിച്ചു കഴിയും അതിലൊക്കെ ഒന്നാമത്തെ കാര്യം ഈ ഈ നഗരത്തിലൊക്കെ ഉണ്ടാക്കുന്നതൊണ്ട് ഇതിനകത്ത് എല്ലാ അണുക്കളും ഇതൊക്കെ കാണൂലോ
അതെ അതെ മായമാണ് പുറത്ത് പുരത്തന്ന് കഴിക്കുന്നതിനക്കാലും ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കണെകി നമ്മൾ വീട്ടിൽ വന്ന് തന്നെ കഴിക്കണം
അതെ അതെ ഉം പിന്നെ ഈ മഴക്കാലത്ത് എനിക്ക് തോന്നി പനി ഇങ്ങനെ കൂടി നിൽക്കുനോണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ കുടിക്കാം
അ തിളപ്പിച്ചാറ്റി വെള്ളം പിന്നെ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മഴയും വെയിലുമാണ് രണ്ടുള്ള കാലാവസ്ഥയായ്യോണ്ട് വെള്ളം ശരിക്കും കുടിക്കണം അ പിന്നെ നമുക്ക് ആരോഗ്യപരമായി മറ്റുള്ള ബുദ്ധിമുട്ടുകൾ
ആ തീർച്ചയായിട്ടും എനിക്ക് തോനുന്നു വെള്ളം ഇങ്ങനെ കുടിക്കാതിരിക്കുമ്പോം അതനുസരിച്ചുള്ള അസുഖങ്ങള് വേറെ ഒരു വഴിക്ക് വരും അതിനിടക്ക് പനി
അതെ പനി ആ സർതില് വയറുവേന അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നോണ്ടേരിക്കും മഴ കാരണം ഇപ്പം പൊതുവെ ഇങ്ങനെ അസുഖങ്ങളും
ആഹ് ആന്ന ആഹ്ന്ന അതന്നെ
കുട്ടികളാണെങ്കിലും മുതിർവരാണെങ്കിലും സൂക്ഷിച്ച് വേണം പുറത്തോട്ട ഇറങ്ങന് ഇപ്പോൾ പനിയായാൽ തന്നെ നമ്മെന്താണ് ചെയേണ്ടത് ആദ്യമേ ആശുപത്രിയിൽ പോയി ചികിത്സ ആദ്യമേ ചികിത്സ പിന്നീട്ന്ന് വെക്കരുത് ആദ്യമേ പോയി ചികിത്സക്ക്
അതെ അതെ എനിക്കും അത് തോന്നി കാരണം നമ്മള് ആദ്യമേ പോയി കണ്ടില്ല എന്നുണ്ടെകിൽ പിന്നീട് പനി നമ്മുടെ ഉള്ളിൽ കാണും പുറമെ നമുക്ക് കാണത്തില്ലായിരിക്കു അതിന് നല്ല ഒരു വിദഗ്ധം തന്റെടുത് പോയി ഡോക്ടറെ അടുത്ത് പോയി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത് നല്ലയായിരിക്കും
അതെ അതെ അപ്പൊ നമുക്ക് ആദ്യം ആദ്യം ആദ്യം മുതലേ നമുക്ക് ചികിത്സ ആരംഭിക്കും ഇപ്പെ എങ്ങനെ ആയാലും പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാവും
ഉം അതെ നമ്മളിപ്പ മഴയെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് അല്ലെ നമ്മൾക്കൊക്കെ തോന്നിയിരുന്നത് മഴ വരുമ്പോ സന്തോഷ കാരണം ഇന്ന് അവതി ആരുന്നെങ്കിൽ എന്നൊരു മനസ്സാ നമുക്ക്
അതെ അതെ മഴയായിർന്ന നമ്മളത് പണ്ട് ഉം വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അത് അനുഭവപ്പെടുവായിരുന്നു പണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ അതൊക്കെ അതൊക്കെ ഒരു കാലം അല്ലെ
അതെ അതെ എനിക്ക് തോനുന്നു അന്നത്തെ സമയത്ത് നമ്മൾക്ക് എന്താ മഴ വരുന്നു സ്കൂളിൽ പോണ്ട അങ്ങനെ ഒരു മനസല്ലെ പക്ഷെ ഇപ്പം ഈ മഴാകാ ദുരിതം അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈ മഴ കാരണൊക്കല്ലേ മറ്റ് എന്താ വയനാട് പോലുള്ള മേഖലകൾ ചുരുൾ മഴയിലൊക്കെ എന്താ മണ്ണിടിച്ചിലും പാറക്കല് കഷ്ണങ്ങളൊക്കെ വണ് വീടുകളുടെ മുകളിലൊക്കെ വീണ് ഭയങ്കര ദുരിതല്ലേ അപ്പം എനിക്ക് തോനുന്നു നമുക്കൊന്നും ഒത്തിരി അനുഭവപ്പെടുന്നില്ല
ആഹ് അതെ അതെ
അതെ
ആ മഴ കാരണം ഇപ്പം പൊതുവെ ഇപ്പം നമുകക്കെ ആണെങ്കിൽ തന്നെ മഴ വരുമ്പോ നമുക്ക് ആസ്വദിക്കാം പക്ഷേ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരു ഉണ്ട് ഒരു മറു വശം നോക്കുവാണെങ്കിൽ ദുരിത അനുഭിക്കുന്നരും ഉണ്ട് മറുവശം നോക്കുവാണങ്കിൽ ആസ്വദിക്കുന്നവരും ഉണ്ട്
അതെ അതെ നമ്മളക്ക് അത്രയും ദാദങ്ങോട്ട് ഏൽക്കുന്നില്ലന്ന് വേണെ പറയാം സാധാരണ രീതിയിൽ നമുക്ക് മഴ പെയ്യുന്ന നമ്മളത് കാണുന്നു പക്ഷെ ഈ ആ തെക്കോട് വടക്കോടൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്കൊക്കെ മഴ വരുമ്പോ ഏറ്റവും വലിയ പ്രശ്നം വെള്ളം താഴ്ന്നില്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അവിടെക്കെ ഫൂ പ്രകൃതി താന്ന് നിക്ക്ന്നാേണ്ട് തന്നെ പെട്ടെന്ന് എന്താ വനം പ്രദേശായോണ്ട് പെട്ടെന്ന് തന്നെ അവരെ അത് ബാധിക്കും എത്ര കുടുംബങ്ങളാണ് ഈ കഴിഞ്ഞൊരു കാലയളവില്
ആഹ് ആഹ് അതെ അതെ ആഹ് കഴിഞ്ഞ കാലയളവിൽ നമ് ക്ക് പ്രളയമെന്ന് പറയ്ന്നത് മഹാ ഒരു ദുരന്തമായ്ര്ന്നു മഴ കാര്ണം
തീർച്ചയായിട്ടും അത് വല്ലാതെ ബാധിച്ചു
അത് ബ അതെ അതെ എത്ര ജില്ലകൾല് ബാധിച്ചു വല്ലാതെ നം ച്ചാ ആഹ് ആൾക്കാര് അവര് താമസിക്ക്ന്ന സ്ഥലത്ത്ന്ന് മ് മെറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വെര്ന്നു
സത്യാ അത്രേം അതെ ഇതുവല്ലാ രാത്രി വെരെ കെടന്ന് സമാധാനായ്ട്ട് ഒറങ്ങിയ കുടുംബങ്ങളാണ് ഒരുമിച്ചച്ഛനു അമ്മയും മക്കളും കൂടെയാണ് കെടന്നൊറങ്ങിയ്ത് രാവിലെ എഴ്ന്നേക്ക്മ്പത്തേക്ക് രാവിലെ ആകുമ്പഴ്‌ത്തേക്ക് അതിൽ പലരും ഇല്ലാ പലറ്ടെ ശരീരവും പോയി അതാെക്കെ എന്തൊരു വെഷ്മോള്ള അവസ്ഥയാണ് അല്ലേ
ആഹ് അതെ അതെ ആന്ന് അത് ഭയങ്കരമായൊരു സങ്കടകരമായൊരു ഉം കാഴ്ച തന്നെയായ്ര്ന്നു ആഹ് ആഹ് അന്നത്തെ ഒരനുഭവംന്ന് പർഞ്ഞാ രാത്രിലവരെല്ലാവരും ഒരുമിച്ച് കെടന്നാെറങ്ങുന്നു രാവിലെ ആവുമ്പം എല്ലാരും
ദുരന്തം ഒണ്ടാവുന്നു
അതെ അതിന്റിപ്പെഴും ആഹ് അതിന്റെ രൂ സങ്കടകരമായ ഒര് കണ്ണീര് കാഴ്ച്ചയാന്ന് അവ്ട പോയാ നമ്ക്ക് കാണാൻ സാധിക്കുവത്
അതെ അതെ ഞാനും എനിക്ക് തോന്ന്ന്നു ഏഹ് ചിത്രങ്ങൾ സമൂഹ്യ മാധ്യമങ്ങൾലാെക്ക കണ്ടിട്ട്ണ്ട് അവ്ട്ത്തെ ഇപ്പഴും ന്ന് വെച്ചാ അവ്ടെ കുഞ്ഞുങ്ങൾടൊയെക്ക വ് പടം ചിത്രങ്ങളെക്ക വെച്ചേക്ക്ന്ന കാണ്‌മ്പം കാരണം നമ്മക്കതെന്തോരം ബാധി വെഷ്മോണ്ടാക്കുന്ന് അതുപോലെ ആയിരിക്കത്തില്ലാ ആ അനുഭവി ച്ചവർടെ അവസ്ഥ പെട്ടെന്നൊരു ദുരന്തം അതൊരിക്കലും അവര്ക്കത് എന്താ ഇനീപ്പ എന്തക്ക പൈസ കിട്ട്യാല് ഇനി എന്തെക്ക സഹായം കിട്ടീന്ന് പർഞ്ഞാല് അ ആര്ണ്ടെന്ന് പർഞ്ഞാലും കുടുബാംഗങ്ങളില്ലാ ത്താെരവസ്ഥ ഭയ്ങ്കെര ഒരു
വെഷമരമായ ഒരു കാ ആഹ് വെഷമകരായൊരു കാര്യവാണ് ഇപ്പ എത്രെ അക്കെ ആയാലും കുടുംബത്തോടെ ജീവിക്ക്മ്പഴാണ് ഒര് ജീവിത സന്തോഷകരമാവുന്നതെക്കെ ഇതിപ്പം പക്‌തി പേരും ഇല്ല പക്‌തി പേരുണ്ട്
അതെ അവർക്കിത് താങ്ങാം പറ്റുന്നേന പ്പറവാണ് പിന്നെ എനിക്ക് തോന്ന്ന്ന് നമ്മളിത് പറയ്ന്നെനോടാെപ്പം പറെയേണ്ട കാര്യാണ് മന്ഷ്യന്റെ ന്ന് വെച്ചാ മനുഷ്യൻ ചെയ്യ്ന്ന ഓരോ പ്രവർത്തീടെ ഭലമായിട്ടാണ് ഇത്രേയും വലിയ ദുരന്തങ്ങള് എ എല്ലാംന്നല്ലാ ഒര് വിധം ദുരന്തങ്ങൾ വെര്ന്നതും മനുഷ്യൻ ചെയ്ത ചെല പ്രവർത്തികൾടെ ഫലമായ് ട്ടാണ് എനിക്ക് തോന്ന് നമ്മള് കഴിഞ്ഞ രണ്ട് ദ്‌വ്സം നുമ്പ് തന്നെ വാർത്തേല് കണ്ടു കാെറേ നദികൾൽ നിന്ന് മണ്ണ് താ മ മണ്ണിങ്ങെനെ അവെരരിച്ചെട്ക്കുന്നു മണല്ങ്ങെനെ അരിച്ചെട്ക്കുന്നു അപ്പ തന്നെ ആഹ് കുന്നിടിച്ച് കളെന്നു മരമെല്ലാം മുറി ച്ച് കളയാണോ എനിക്ക് തോന്ന്ന്നു ഒര് വീട്ട്ലെ പറമ്പെട്ത്താ എത്ര മരവുണ്ട് അല്ലേ
അതെ ആന്ന് ആഹ് ചുരുക്കം മാ ഒര് മരങ്ങൾ മാത്രമാണ് അവ്ടേ നിലനിൽക്കുന്നത് ബാക്കി എല്ലാം അവര് വെട്ടി ന വെട്ടി നശിപ്പിച്ച്‌ ഓരോ ആവശ്യങ്ങൾക്കായ്ട്ട് എട്ക്കുന്നു അത് മനുഷ്യൻ ചെയ്യ്ന്ന ബലങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിയായ്ട്ട് കിട്ട്ന്നു ജലാശയം തന്നെ എത്ര മലിനമായ്ട്ടാ
ആഹ് അതെ അതെ തീർച്ചയാ ജലാശയത്തിന്റെ കാര്യം നമ്മള് എന്തായാലും പറയണം കാര്ണം ഇങ്ങനെ മലിനമാവുന്നതനുസരിച്ച് ജലാശയങ്ങള് കൊറഞ്ഞൊണ്ടിരിക്കയാണല്ലേ
അതെ അതെ ആന്നെ ഏറ്റവും ഉദാഹരണമാട്ട് പറഞ്ഞ കൊല്ലത്ത് ശാസ്താംകൊട്ട കായല് തന്നെ നമുക്ക് എട്ത്ത് നോക്കുവാണെങ്കി എന്ത്മാത്രം
തീർച്ചയായിട്ടും ആളുകള് ഇങ്ങനെ മലിനമാക്കുന്നു അതെ അതെ മനുഷ്യൻ തന്നെ ഓരോ ഘട്ടങ്ങളാട്ടാണ് ചെയ്യുന്നത് എനിക്ക് പിന്നോ ഒന്നും നമ്മളോർക്കേണ്ടത് നമ്മളിപ്പ നമ്മള് മനുഷ്യര് ഇപ്പ ചെയ്തോണ്ടിരിക്കുന്നതിന് നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കെണ്ടി വെരുന്നെ വെരും തലമുറളാണ് അവര്ടെ സ്രോതസ്സുകളല്ലെ അവർക്ക് ലഭി ക്കാനുള്ള കാര്യങ്ങളും കൂടി നമ്മള് മനുഷ്യര് ഇപ്പ നശിപ്പിച്ച്‌ കൊണ്ടിരിക്ക
ആന്ന് അതെ അതെ ഇനി വെരുന്ന തലമുറകൾക്കായിരിക്കും അതിന്റെ അ പരിണിത ഫലങ്ങള്
അതെന്നെ അതെ നമ്മളിപ്പം പറയുന്നു നമുക്ക് ഇന്ന നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെർത്തിത് തന്നു അപ്പൊ നമ്മളും നമ്മൾക്കടെ ന്താ ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ബാക്കി വെക്കണമല്ലോ അപ്പൊ എന്റെ പരമാവധി നമ്മള് മലിനമാക്കാതെ നല്ല രീതിയിൽ സംരക്ഷിക്ക പിന്നെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അത് വളരെയധികം പ്രധാനമായിട്ട് പറയേണ്ട കാര്യം പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു വലിച്ച് അവിടെ ഇവിടെ എറിയുന്നു അതെ അതെ അത് കത്തിക്കുന്നത് വലിയൊരു ഇതാണ്
ആ പ്ലാസ്റ്റിക് കത്തിക്കരുതന്ന് പറയുന്നെങ്കിലും ചെല വീട്ടമാരൊക്കെ തൂത്ത് കത്തിക്കാറുണ്ട് അതിന്റെ അത് നമ്മൾ ശ്വസിച്ചുകൂട നമുക്കത് ആരോഗ്യകരമായ പ്രശ്നം ഉണ്ടാക്കും
പ്രശ്നമുണ്ടാക്കും അതെ എനിക്ക് തോന്നും ഒന്നെങ്കി അവർക്ക് അത് അറിയത്തില്ലായിരിക്കാം അവരുടെ അറിവ് ഇല്ലായ്മ ആയിരിക്കാം ചില അപ്പൊ അവരറിഞ്ഞുകൊണ്ടും അതിന്റെ അനന്തരഫലം ചിലപ്പോ അവർക്ക് ഓ എന്തായി എന്താ അങ് കത്തിച്ച ഒരു പ്രശ്നമല്ല എന്നൊക്കെ ചിലപ്പോ അവര് വിചാരിക്ക കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്
പക്ഷെ ഇപ്പം പലയിടങ്ങളും ഹരിതകർമ്മസേന അവര് അവരുടെ ജോലി ചെയ്യുന്നുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എല്ലാം ഒരുവിധം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്
അതെ അതെത് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്ന് ഒരു വീട്ട്ലെ പരമാവധി ഒരു മാസത്തെ എല്ലാ എന്താ വേസ്റ്റ് എന്താ വേണ്ടാത്ത അവശിഷ്ടങ്ങളും അവര് ശേഖരിക്കുന്നുണ്ട് അത് പക്ഷെ നല്ലൊരു കാര്യ പരമാവധി പ്ലസ്റ്റിക്ക് അവര് കൊണ്ട് പോകുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു വീടുകളിൽ ഇപ്പ എന്റെ വീട്ടിലരു കാര്യം പറഞ്ഞു കഴിഞാൽ പരമാവധി ആ എന്താണ് പ്ലാസ്റ്റിക് ഇപ്പൊ നിരോധിച്ചു വീടുകളിൽ വീട്ടിൽ നിന്ന അതെന്തായാലും വീട്ടെ പറമ്പുകളിലൊന്നും ഇപ്പ ഇല്ല അതെല്ലാം ശേഖരിച്ച് കൊണ്ടുപോന്നത് കൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ഉപകാരം ഉണ്ടായി എന്തായാലും
ഇപ്പ പറയുന്നപോലെ ഒരുമാസം ഒരാഴ്ച്യമ്പഴത്തേക്ക് ഹരിതകർമ്മസേനാകാര് വരുന്നു അവർ നമ്മൾ ഉപയോഗിച്ച പ്ലാസ്റ്റി എല്ലാം എടുത്ത് കൊടുക്കുന്നു അപ്പ നമ്മുടെ വീട്ടിൽ ഒരുവിധ പ്ലാസ്റ്റിക് ഉപയോഗം ഇല്ല അതെ നല്ല നല്ലൊരു പദ്ധതിയാണ് ആ ഹരി ഹരിതകർമ്മസേന എന്ന് പറയുന്നത് അവർ നമ്മുടെ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ് ഇനിയിപ്പൊ വരും തലമുറകൾ മരങ്ങ അതെ ആഹ് അവർക്ക് അവർക്കും ആ ജോലിയും തൊഴിലും കിട്ടുന്നുണ്ട്
അതെ എന്തായാലും ഇനിയുള്ള തലമുറക്ക് നല്ല ഒരു എന്താ ലോകം നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയട്ടെ നമുക്ക് പറയാം അപ്പൊ നമ്മളും ഇനി അങ്ങോട്ട് പ്ലാസ്റ്റിക്കിന്റെ ഉപോഗം ഭൂമിക്ക് വെണ്ടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ
അതെ അതെ അതെ എനിക്കും അതെ ഓക്കെ ഓ ശരി